ഹലോ ആ എടി എന്നാടുക്കുവാ
ഞാൻതേ ഇവിടെ ഇരിക്കുവാടി ഈ കൊച്ച് ചുമ്മാ വഴക്കായിരുന്നേ ഞാനപ്പ അവളോട് ഒച്ച വെക്കലന്ന് പറ പറയാനായിട്ട് പോയല്ല ഉം ആ അവിടെ അവളൊണന്നോ
ഇല്ലല്ല അവള് ഉറക്കാ അത് ഇനി എടക്ക് പാലു കുടിക്കാനായിട്ട് എപ്പഴേലും എണീക്കത്തേയുള്ളു എന്നാലും കുറച്കഴി ഉം ഉം
പിന്നെ അവിടെ ഉം ആഹ് അവിടെ ചക്ക സീസൺ ഒക്കെ ആണോ അതോ മാങ്ങ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടോ നമുക്ക്
ചക്ക ഉണ്ടടാ ചക്ക ഇന്ന് വേവിച്ചിട്ടുണ്ട് ഇവിടെ
ആണോ ആ ഇവിടെ ഇന്ന് ചക്ക വേവിച്ച് പോയി ആണല്ലേ ആ ഇവിടെ മാങ്ങയുണ്ട് ഞാനാണെ ഇവളെ സ്കൂള് വിടാൻ പോകുമ്പോഴേ അവിടെ ഒരു മാവുണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയാതോന്നുന്നു രണ്ട് മൂന്ന് മാങ്ങ പറക്കീക്കൊണ്ട് കാണാൻ നല്ല ഭംഗി ഇവിടെ മൊത്തം പുഴു പിന്നെ ഇന്നിപ്പം ഒരു സ്ഥലം വരെ പോയപ്പോ മാങ്ങ മേടിച്ചു അത് മൊത്തം നമ്മൾ ഈ അവര് മരുന്നടിച്ചു വെച്ചേക്കുന്ന ആയൊണ്ടേ ഒരുമാതിരി അതിന്റെ തൊലി ഭയങ്കര കയ്പാ
ആഹ് അതെ അതെ അതെ അതെ ഇവളാണെങ്കി മാങ്ങ കഴിക്കുമായിരുന്നു ആദ്യം മവേ അതുകൊണ്ട് ഏട്ടാ ഇവിടെ ഇടക്ക് വാങ്ങിക്കുവായിരുന്നു ഇടക്ക് കൊടുക്കാൻ പിന്നെ അപ്പ കഴിക്കത്തില്ല ഇന്ന് ഞാനാണ് വീട്ടിൽ പോയപ്പോ എടുത്തണ്ട് വന്ന ഒരു പുളിയമാങ്ങ എടുത്ത് ഞാൻ കൈ വെച്ച് പി ജി കൊടുത്തപ്പോ അവക്ക് തിന്നാൻ വയ്യ അവളുടെ കയ്യിൽങ്ങ് കൊടു പ്പോ രണ്ട് കുഞ്ഞിപ്പല്ല് വന്നിട്ടുണ്ട് മേുകളിലും താഴെ ഓരോന്നെ അന്നേരം അതിടി കടിച്ച് കടിച്ച് കടിച്ച് ഒരെണ്ണം കൈ കൊടുത്തപ്പോ അത് തന്നെ തിന്നു ആ കി കിരിപ്പല്ലേക്കടി ഇപ്പ എന്നാ കൊടുത്താലും അതിത്ത് ഒരു പല്ലല് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന കാണാ ത താഴന്നൊ ഒരു പല്ല് നന്നായിട്ട് പൊന്തി മേളിൽ നിന്നൊ ഒരു പല്ല് ഇച്ചിരി വന്നിരിക്കുവാണേ അപ്പൊ ഇങ്ങനെ കുഞ്ഞിക്കടിയല്ലേ അതുകൊണ്ട് രസവാ ഞാൻ പറയ വരുന്ന ആ ആഹ് ഞാൻ പറയുംയും ചെയ ആഹ് അമ്മൂമ്മച്ചീരിയൊക്കെ പോയി ആ പല്ലില്ലാത്ത മ്മൂമ്മ
അതെ അതെ ഇനി ഇവർ ഈ പൽപ്പല്ല് ഒരു അഞ്ച് വയസ്സ് കഴ്പ പോയിഴുമ്പോ വല്ല്യ പല്ല് കാണാനോ ഒരു രസമല്ല എത്ര ഉള്ള ഒരു ഭംഗി പല്ലിന്റെ ഒരുതല ഇവളടെ അതെ ഇവടെ ആണേ ഫ്രണ്ടിലത്തെ ചെറുതായിട്ട് പുഴുക്കുകളുണ്ട് അല്ലാണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇനി പോയിക്കഴിയുമ്പോ കാണാന ഒരു ഭംഗിയൊക്കെ അ പോന്ന് വലിയ പല്ലൊക്കെല്ലേ വരുന്ന കുഞ്ഞുമ മുഖവും വലയ വല്യ എങ്ങനെ ആ എന്തോ പലകപ്പ അത് തന്നെ അതായി ആ അവളെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലേ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങണ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവവാ
ണ്ട് കണ്ടല്ലേ നൂല് കെട്ട് ഇനിയിപ്പോ പിറന്നാളി വന്നാൽ മതി
പ്രശ്നമുണ്ടോ
അല്ല പിറന്നാളിന് വരുവല്ലേ
മാ ആ ഉ പിറന്നാൾ എന്നാ ഓഗസ്റ്റിൽ അല്ലേ
ആഹ് ആഹ് സെപ്റ്റംബർ നാല്
ആ സെപ്റ്റംബർ നാല് ഇവിട ഇവിടെ മ ചേ എന്റെ ചേട്ടയുടെ പെങ്ങുടെ പകൊച്ചിന്റെയും സെപ്റ്റംബർ നാല
ആണോ ആഹ് ചെറുക്കം കൊച്ചോ പങ്കൊച്ചോ
ചെപ്പ ചറക്കൻ കൊച്ചിന്റെ
ആഹ് ആഹ് അന്നേരം എടി സെപ്റ്റംബർ നാല് മറ്റേ ശ്രീകൃഷ്ണ ജയന്തി എന്താ അപ്പൊ ഇവിടങ്ങളിലൊക്കെ എല്ലാരും അ അമ്പലത്തിലൊക്കെ പോ അതുകൊണ്ട് പിന്നെ അന്ന് ആഘോഷിക്കണോ അതോ ഡ മാറ്റ മാറ്റിവെക്കണ എന്നൊക്കെഞങ്ങിങ്ങന ആലോചിക്കുായിരുന്നു
ഉം ചിലപ്പോ ഡേറ്റ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഇളടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് മറ്റേ തിരുവോണ സമയത്തല്ലായിരുന്നോ അതൊണ്ട് ഒത്തിരി പേര് നമ്മക്ക് ഫുഡും വേസ്റ്റായി ഒത്തിരി പേര് വരാതെരുന്നു അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് കർക്കിടക മാസം അങ്ങനെ ഇത് വന്നത് കൊണ്ടാണ് അപ്പോഴത്തേക്കും ആഹ് വെച്ചത് അങ്ങായിരുന്നടാ
ഉ ആ ആഹ് അതങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു കാര്യം രണ്ടു മാസം ഉണ്ടല്ലോന്ന് പറഞ്ഞാൽ പടാന്ന് സമയം അങ്ങ് പോവേ അസ ഉം അതുകൊണ്ട് ഇപ്പോഴേ അതിന്റെ ആലോചനൊക്കെ തുടങ്ങിക്കവാ ഞാൻ
ഓഹോ ഉം ഇവിടെ ഇപ്പം നല്ല താണുത്ത കാറ്റ് വീശുന്നുണ്ട് എനിക്കൊന്ന് വേറെ എവിടെ എങ്ങാണ്ടക്ക
മഴ പെയ്യുന്നുണ്ടാവും അതെ അതെ ഉണ്ടാവുംണ്ടാവും. അത് മിക്കപ്പോഴും അങ്ങനെ അതായത് വീട്ടിൽ നമ്മ വിളിക്കുമ്പോഴ മിക്കപ്പോഴും അവിടെ മഴയാാണ് ഇവിടെ എൻറെ പന്നേ ഏ എല്ലായിടത്തും മഴ പെയ്ത് തീർന്നു കഴിയുമ്പോ രണ്ട് മഴ പെയ്യും ഇവിടെ മഴ തീരെ കുറവാ ഞങ്ങളുടെ ഇവിടെ
ആണോ
ഉ ഭയങ്കര പറയാം ആ ഇവിടെ അങ്ങനെ ഇല്ല ചുമ് ചാർജ് ചീറ്റക്കെ അങ്ങ് പോവും എന്നാ ആവശ്യമ ഇില്ലാതെ നമ്മള എല്ലാം മരുന്ന് കടിച്ച് തോട്ടത്തിലൊക്കെ മരുന്ന് കടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വെയ്ത്ത് പെയുന്ന കാണാം
ആഹ് അതങ്ങനെയാന്നേ നമ്മുടെ ഇവിടെ ഇതുപോലെ സ്ഥലം പേറെ പാട്ടം അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥലവെ അപ്പൊ അവര് ചാണക പ്പടിയില്ലേ അത് കൊണ്ടിടാൻ വന്ന് വന്ന് അന്ന് വൈകിട്ടോ അതിന്റെ റ്റന്നൂ ഭയങ്കര മഴയായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലതയാണ്ടോ ചെടിക്ക് നല്ലതായിട്ട് ഇത് വരുല്ലോ
ആഹ
ഇതാക്കിട്ട് അവര് പോയി പിന്നെ
ആ അവിടെന്നെ തമിഴക്കാർ
ആ തമിഴക്കാരർ എടുത്തേക്കുന്ന അവര് നന്നായിട്ട് പണിയവേ അവര് ഒത്തിരി നമ്മുടെ അപ്പുറത്തോട്ട്പ്പുറത്ത കുറെേ സ്ഥലം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആദ്യം കൊടുക്കുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്നു അപ്പൊ അനിയന് പണിക്ക് പോകാനും എല്ലാം മരുന്നടിയും എല്ലാം കൂടെ നടക്കുകല്ലേ ഇവിടെ അവര് ഇപ്പൊ പാടാ ചേച്ചി ഉണ്ടായിരുന്ന സമയത്താണെ പറമ്പിലൊന്നും കേറത്തില്ല പണിയല്ലായിരുന്നേ അന്നേരേക്ക് ഓർത്ത് അന്നാ ഇതാകുമ്പോ ഒന്നും അറിയണ്ടല്ലോ വർഷാ വർഷം പൈസ കിട്ടുവല്ലോ അന്നേതേ അന്നേരത്തേക്ക് ഓർത്തു എന്നാ പാട്ടം കൊടുത്തേക്കാന്ന് ഓർത്തു അങ്ങനെ കൊടുത്തു
ആണല്ലേ ആഹ് ഹ ഹ ഹാ ആ ഇപ്പ അതൊക്കെയാ നടക്കുള്ളൂ പിന്നെ നമ്മള് ചില സമീ പണിയുന്നതിന്റെ ഒന്നും കിട്ടത്തൂല്ലേ അങ്ങനെ ഒരു വിഷയുണ്ട് നമ്മൾ അതുപോലെ അതിനായിട്ട് മെനക്കെട്ട് നിക്കണം അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണേലും ഇതിനായിട്ട് കൃഷിക്കായിട്ട് തന്നെ നിക്കുവാണെങ്കിൽ ശരിയാ അല്ലാതെ പല പണിക്ക് പോയി കഴിഞ്ഞാൽ അതും നടക്കേല്ല ഇ തും നടക്കേല അങ്ങനെയും വരും
അത തന്നെ നമ്മുക്കൊരു ഇതുണ്ടല്ലോ അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റേത് പോകും ഉം ഞങ്ങളതിനു മുന്നേ വേറെ ഒ റ്റിയായിട്ടായിരുന്നു ഒരാ ക്ക് കൊടുത്തെ നമ്മുടെ നമ്മുടെ റിലേറ്റീവിനായിരുന്നേ ചേ ട്ടായിടെ ബന്ധത്തിലുള്ളെ അവരാണെ പറമ്പിൽ പണിയെത്തൊ ന്നു ഇല്ലാണ്ട് പറമ്പ് മൊത്തവും നശിപ്പിച്ചെന്നെ ആ വീടും നോക്കാതെ വീട് എല്ലാരും - ര് പോന്നു അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഇതായിട്ടാണ് നമ്മളത് തിരിച്ചെടുക്കണം എന്നുള്ള ഇതിലങ്ങ് തിരിച്ചെടുത്തത്- അത് സമയമൊന്നും ആയില്ലായിരുന്നു നമ്മള് കൊടുത്ത കാലാവധി ഒന്നും ആയില്ലായിരുന്നു ഇന അ എന്റെ അമ്മമാ പറയുവാ - അങ്ങനെ കാലാവധി വരെ നോക്കിയിന്ന എന്റെ വീടും മൊത്തം കാണത്തില്ല ഇടിഞ്ഞഞ് പൊളിഞ്ഞു പോകും പറമ്പും- മൊത്തം മൊത്തോം പോവുംന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടാണ് പിന്നെ അവരുടെ കയ്യിന്ന് ഒഴ- ഒപ്പിച്ചുച്ചെടുത്തത് അതുകൊണ്ട് ആ വെള്ളമാണ്മാണ് നമുക്ക്- അങ്ങനെ പ്രശ്നം ഇല്ലായിരുന്നാണേ ഈ വെയിയില് വന്നപ്പോ വെള്ളം അങ്ങ് താന്നു ലാസ്റ്റ് ഇപ്പം - നമ്മള് വേറെ വെള്ളം മേടിക്കേണ്ട അവസ്ഥ വന്നപ്പോ അല്ലാണ്ട് നമ്മള് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ വെള്ളം അങ്ങനെ കിട്ടിയതുകൊണ്ടല്ലേ വിലയ്ക്ക് മേടിക്കേണ്ടി വന്നേനെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ- മഴ പെയ്യാനും തൊടങ്ങിയായിരുന്നു
ആണല്ലേ ആ വീട്ടിലും അമ്മ പറയുന്ന കേട്ട് - ഇത്രയും വർഷത്തിനിടക്ക് അങ്ങനെ വെള്ളം മേടിക്കേണ്ടി വന്നേയില്ലേ പക്ഷെ- സംഭരണ മഴവെള്ള സംഭരണൊക്കെയുണ്ട് പക്ഷെ ഇപ്രാവശ്യം വ വെള്ളമൊക്കെ വാങ്ങിച്ചു ഒരു പ്രാവശ്യം മേടിച്ചും ആഹ് അന്ന് എഴുന്നൂറ്റി അമ്പത് രൂപക്ക്‌ എങ്ങാണ്ട് ആ വാങ്ങിച്ചേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ- അതിനുമാത്രം പാത്രം നമ്മള് കു -
അത് തന്നെ ഇപ്പൊ രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് എഴുന്നൂറ്റിമ്പത് അത്രയും ഉള്ള ജാറ് വേണ്ടി- ഇവിടെ അത് ഇവിടെ ആകെ ആയിരത്തി ഇരുന്നൂറിന് വരെയുള്ള ഇരുന്നൂറ് ഇരുന്നൂറിന്റെ ജാറ് നാലണ്ണം-
ആഹ് ആ എന്നിട്ട് അവിടെന്നെന്ന് വെച്ചാ ബാക്കിെടുത്ത് സംഭരണിയിലോട്ട് അടിച്ചിട്ട്- അത് കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ ഈ പഞ്ചായത്തിന്റെ- കുടിവെള്ളം ഇല്ലാത്തവർക്ക് വരുന്ന പദ് ഇതുണ്ടല്ലോ വീട്ടിൽ കൊണ്ട് കുറ്റി വെക്കുമ്പം അങ്ങനെ പിന്നെ അങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പം പിന്നെ മഴ പെയ്ത അപ്പൊ പിന്നെ സംഭരണിയിലോട്ട് വെള്ളമൊക്കെ ആയി അങ്ങനെ പിന്നെ ഉണ്ടാരുന്നു കുടിക്കാനായിട്ട് ഈ സംഭരണീന്ന് ശുദ്ധീകരിച്ച വെള്ളവാ എടുത്തോണ്ടിരുന്നേ നമ്മുടെ അപ്പറ അടുത്ത് ആഹ് മാമന്റെ വീട്ടില് ഉണ്ടായിരുന്നു പക്ഷെ അതില് കുഴല് വറ്റിപ്പോയി ഒന്നൊന്നര വർഷമായിട്ട് അതി വെള്ളമില്ല
ആഹ്
പിന്നെ അവരങ്ങ് അപ്പുറത്തൊരു കുഴലടിച്ചേ അതിലും വെള്ളമവില്ല അവരീ വില കൊടുത്താ വാങ്ങിക്കുന്നെ അപ്പം നമ്മുക്കു ക്കീ സംഭരണി ഉള്ളതോണ്ട് ഇപ്പം വീട്ടിലെന്ന് പറഞ്ഞാ ഇപ്പ അച്ഛനും അമ്മയും മാത്രേ ഉള്ളൂ ആങ്ങളയും ജോലിയായിട്ട് ഇവിടൊന്നും പോയില്ലേ ഞാനും പിന്നെ ഇവിടില്ലേ അമ്മ പറയും ഞങ്ങൾ രണ്ടും ഉള്ളപ്പോഴായിരുന്നു വെള്ളത്തിന് ചെലവെന്ന്
ഓ സത്യവാ വീട്ടില് ആളെല്ലാം ഉണ്ടെങ്കി വെള്ളത്തിന് നല്ല ചെലവാ ഇവിടെ ഞങ്ങള് നാല് ജാറില് വെള്ളം പിടിച്ച് വെച്ചാലും ചിലപ്പം രണ്ടു ജാറിൽ ഒരു ദിവസം തീർന്നുകളയും വെള്ളം സൂ സൂക്ഷയായി ചെലവാക്കണമെന്ന് ഇപ്പം പറയും അതുകൊണ്ട്
ആഹ് അതെ
ഇനി അങ്ങ് ലോഡ് കാണുമെന്നേ നാളെയാണെ
ഇതാണേ ഇവിടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സംഭര അല്ല കുഴലുള്ള കൊണ്ട് നമ്മടെ ഇഷ്ടം പോലെ വെള്ളം എടുത്ത് ത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പം അമ്മ ഇച്ചിരി എടുക്ക് ഇച്ചിരി എടുക്കന്ന് പറയുമ്പം എനിക്കങ്ങ് വശം കിട്ടത്തില്ല നമ്മള് എടുത്ത് എന്നിട്ടാ അത് കഴിഞ്ഞാ ആഹ് അത് കഴിഞ്ഞാ അവിടെ ന്ന് ഈ പിശുക്കി പിശുക്കി എടുത്തിട്ട് ഇവിടെ വന്ന് കഴിയുമ്പം പിന്നെ അതും പറ്റത്തില്ല
അതന്നെ ഞാനും എനിക്കാണെങ്കി എൻറെ പൊന്നടാ അതുപോലെ ഇവിടെന്ന് ഇവിടെ ഇഷ് ഇഷ്ടം പോലെ വെള്ളം ഉള്ള സ് ഇതായിരുന്നല്ലോ ഇവിടന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവടെ അവർക്കും ഇതേപോലെ പഞ്ചായത്തിന്റെ ഉള്ളായിരുന്നു പിന്നെ മഴവെള്ള സംഭരണിയേ ഉള്ളായിരുന്നേ എന്റെ പൊന്നെ എനിക്ക് അന്നേരം വെള്ള ത്തിന് ക്ഷാമം വന്നപ്പോ നമ്മളിതുവരെ ചുമന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ കോരി ട്ടൊന്നും ഇല്ലല്ലോ തൊട്ടപ്പുറത്തൂന്നൊക്കെ എടുക്കേണ്ടി വന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഏ സ്ഥലം ഇങ്ങനെ ഇതാക്കിയിട്ട് കൊ കൊഴലടിച്ചത് അടിച്ചായിരുന്നല്ലോ അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമുക്ക് ഇവിടെ ഇത്രയും വെയിലില് അവിടങ്ങളില് എല്ലായിട പറ്റിയിട്ടും വെള്ളമില്ലാഞ്ഞത് നമ്മളവിടെ ഇഷ്ടം പോലെ വെള്ളവാ അവിടെ വന്ന് ഒത്തിരി പേര് അലക്കുവും കുളിക്കുവും ഒക്കെ ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞ ദിവസം ഉം ആഹ് അവിടെ ഭയങ്ക വെള്ളം എടുക്കും ഉം സത്യത്തിൽ വെള്ളവും വെറകും ഭയങ്കര ടാസ് ക്കാ ഇപ്പം ഗ്യാസിനൊക്കെ വില കൂടിയത് കൊണ്ട് ആൾക്കാര് വിറകിന്റെ
അതേന്നേ ഞങ്ങൾക്കാണ് ഗ്യാസ് ഇവിടെ ഒരു മാസം കറക്റ്റ് നിൽക്കുവൊള്ളേ എങ്ങനെ നോക്കിയാലും അതെ അന്നിട്ടാണെങ്കി ഈ വിളിച്ച് ബുക്ക് ചെയ്യണേൽ നാല്പ്പത്തഞ്ച് ദിവസം കഴിയണ്ടേ അന്നിട്ടും ഇന്നലെ ഒന്ന് ഞങ്ങള് വിളിച്ച് നോക്കി കിട്ടുവാണെ കിട്ടട്ടേന്ന് ഓർത്ത് അപ്പൊ അവര് പറഞ്ഞു ഇല്ല മുപ്പത് ദിവസം ആയേ തേ ഉള്ളൂ പതിനഞ്ച് ദിവസോടെ കഴിഞ്ഞ് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ്
ഇവിടെ ആകെ പ്രശ്ണായിട്ടിരിക്കാ ഞങ്ങക്ക് ഗ്യാസ് ഇല്ലാ ഗ്യാസ് തീർന്ന് ഞങ്ങള് മൊത്തം അടുപ്പിലാ എന്നാന്ന് വെച്ചാൽ ഞ ഞങ്ങടെ എന്റെ വീ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ അവരുടേത് പണ്ടേ ഈ ഒരു ഇതിന്റെ ഇതായിട്ട് കിട്ടിയ ഒരു ഗ്യാസ് ആരുന്നേ കീം പഞ്ചായത്തിന്റെ ഒര് ഇതുപോലെ ആ ഗ്യാസ് ആണെങ്കി എന്റെ പൊന്നോ ണ്ടാണ് അതിന്റെ ആള് മരിച്ചു പോയത് കൊണ്ട് ആ കണക്ഷൻ കട്ടായിപ്പോയി
ഉവ്വ
അങ്ങനെ പറ്റിപ്പോയി അതുകൊണ്ട് ഇനി പുതിയത് എടുക്കാനുള്ള അറിയിപ്പ് വന്നാലേ പറ്റ് എന്നാ ശെരിയടാ ചേട്ടൻ വിളിക്കുന്നുണ്ടേ.
ആണോ ആ ശെരി ശെരി ശരിയെന്നാ